ഹലോ എന്തൊക്കെയ വിശേഷങ്ങള്?
നല്ല വിശേഷം.
ചായൊക്കെ കുടിച്ചോ ആ കേക്കുന്നുണ്ട് ചായ കുടിച്ചോ?
ഇല്ലെയ്‌ ചായ കുടിച്ചീല.
ഏ ചായ കുടിക്ക്യാറില്ലേ വൈകിട്ട്.
ഓ കുടിക്ക്യാല്ണ്ട് പക്ഷേ അങ്ങനെ കുടിക്കലില്ല.
മം വി വീട്ടില് ചായക്കടിയൊന്നും വൈകുന്നേരം ഇണ്ടാക്ക
മ്മ് അങ്ങനെ ഇണ്ടാക്കാലൊന്നുല്ലാ. എടക്കൊക്കെ ഇണ്ട
കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നോ മക്കള്
പഠിക്ക്യാ.
പഠിക്ക്യാ.
മം
ആ
മം
ഏ ഏത് ഏതിലാണ് ഏ പഠിക്കുന്നേ?
ഹലോ
ഞാൻ ഡിഗ്രി.
ഡിഗ്രി ആ ആ ഡിഗ്രി ഏതാണ് വിഷയം താണ്?
ബി ബി എ
ബി എ
ബി ബി എ
ബി ബി എ ആ ആ
ആ
മം പിന്നെ വേറെ എന്തൊക്കെയാ വീട്ടിലൊക്കെ എല്ലാരും സുഖായിരിക്കുന്നോ?
അവിടെയോ ഹലോ
ഹലോ
ആഹ് അവിടെ ആർക്കള്ളെ
ഏ എനിക്ക് രണ്ടാളുണ്ട്.
ഉം
ഉം പെൺകുട്ടി ലാണ്ട്ട്ട്യോൾണ്ട് ചെറിയ ആള് രണ്ടര വയസ്.
ഉം
എളെയാളും ഇപ്പ സ്കൂൾട്ടന്ന് വൈകീട്ടന്ന്. ചായകുഡ്യോക്കെ കഴിഞ്ഞോ?
ആഹഏ
കുളിച്ചു കേയറിയതാ.
ആഹ ആ ഉ ഏ വഷ ഭക്ഷണം കഴിച്ചോ? എന്തെങ്കിലും കഴിക്കൂലേ വന്നാല്
ആഹ ചോറ് ഉച്ചപ്പ
ആഹ ആഹ ആ ഉച്ച ഫുഡ് കഴിക്കാനൊന്നും ടൈം കിട്ടൂലപ്പൊ?
ണ്ടാവും ചെല്പം കഴിക്കും ചെല്പം കഴിക്കില്ല
ആഹ
ഉം ഉ
കൊണ്ടാറല്ലേ വീട്ടീന്ന് കൊണ്ടാറല്ലോ അത വിടുന്ന് കഴിക്കാലോ?
എങ്ങനെ.
വീട്ടന്ന് കൊണ്ടോവാറില്ലേ ഭക്ഷണം?
ആഹ ഇടക് കൊണ്ട് പോവും
ആഹ ഓ വൈകീട്ട് നേരത്തെ വീട്ടിൽ നേരത്തെ എത്തോ ക്ലാസൊക്കെ കഴിഞ്ഞ്?
അഞ്ചര
ആഹ
ഉം
ഞാന് ഉ വർക്ക്യ്ന്നൊന്നുംല്ല വീട്ടിൽന്നെ.
ഉം
ആ ഞ ഓ ഡിഗ്രി കഴിഞ്ഞു.
ഉ പിന്നെ
എന്താ?
പിന്നോനും നോക്കിയില്ലെന്
ഉം പിന്നെ പീടിന്റെത് ചെയ്ത് കംപ്ലീറ്റയിട്ടില്ല ഡിസ്റ്റണ്ടായിട്ട്
ആഹ
ഉ വീട്ടില് അവിടെ ആരൊക്കെണ്ട്?
വ്ട ഇമ്മ ഇപ്പ അനിയൻ ഉമ്മുമ്മ
ആഹ അനിയനൊക്കെ പഠിക്കുന്ന എത്രേല പഠിക്കുന്നേ?
ആ ഉം പഠിക്ക
ഉ ഉപ്പന്താ ചെയ്യുന്നേ?
ഡ്രൈവർ
ആഹ
ആ
ഉം
അവിട്ടർക്കല്ലേ
ഇവിടെ ഹസ്ബൻറ് ഉണ്ട് ഹസ്ബൻറിന്റെ ഉമ്മ ഉണ്ട് ഹസ്ബന്റ് ടീച്ചറാണ്
ആടീ ഹസ്ബൻഡിപ്പം
ആ അതെ
ഏ എന്ത്
ആം അവര് കോളേജില് പ്രിൻസിപ്പൽ ആയിട്ട്
ഉം
പിന്നെ ഫുഡ് കഴിച്ചങ്ങോട്ട് ഫുഡ് കഴിച്ചു ഫ്രഷ് ഫ്രഷായി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞോ
ആ അ എല്ലാം കഴിക്കും
ഉം
ക്ലാസെക്കെ എങ്ങനെ പോണു
ക്ലാസെക്കെ എങ്ങനെ പോന്നുചോയ്ക്കാ
വല്ലൃ രസൊന്നില്ല
രസോല്ലെ
ഉം
ഏ എന്ന താല്പര്യം ഉണ്ടായിട്ടുട് ടുത്തതല്ലേ
ആയിരുന്നു
ആ തുടങ്ങിയപ്പോ തുടങ്ങിയപ്പോ കൊറച്ചു പണിയൊണ്ടെന്ന് മനസ്സിലായില്ലേ
നല്ലോണം കുറച്ചൊന്നല്ല
പിന്നെന്താ
വേറെന്താ
ഇന്നെന്താ ചോറിന്റെ കറി
ഉം
ചോറിനതെ
ചോറിന് ആ ക്ക് കുമ്പളങ്ങക്കറിയാണ് ഉം അവിയല് കുമ്പളങ്ങാക്കറി
ഞാനൊരു ഏ
സദ്യ വെച്ചതാ
സദ്യാന്നല്ല അവിയലടക്കം ഉണ്ടാക്കും ഇവടെ എല്ലാർക്കും ഇഷ്ടാണ്
സത്യൊന്നൊല്ലൃ അവിയല് പിന്നെ ഈ ഇത് കിച്ചടി അതൊക്കെ ഇണ്ടാക്കും ചിലതൊക്കെ ഇങ്ങനെ ഉ ഇഷ്ടായതൊക്കെ ഇങ്ങനെ ഒണ്ടാക്കും
ഉം.
ഉ. ഇന്ന് പിന്നെ ഞാനൊരു കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോന്നുണ്ടായിരുന്നു അവിടെ സെന്റ് ഓഫായിരുന്നു കോസ് ചെറിയൊരു കോസ് ഒരു മാസത്തെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ്.
ഉ
മത ചെറ ഒരു എം എസിന്റെ കോഴ്സ് ആയി നമ്മ സോഫേസിന്റെ.
ആഹ. അയ്യോ.
കഴിഞ്ഞു കഴിഞ്ഞു എക്സാമ പ്രാക്ടിക്കൽ. ക്ക കഴിഞ്ഞു സെന്റ് ഓഫ് ആയിരുന്നു.
ഏ ഒരു മാസംക്ക. സെന്റ് ഓഫ് ണ്ടോ.
ഉം.
ഒരു മാസത്തിൽ സെന്റ് ഓഫ് കണ്ട്.
ഉ നമ്മള് വീട്ടിലിങ്ങനെ ഒതുങ്ങി. കൂടി ആൾക്കാർ ഇങ്ങനെ പുറമ വന്ന ഇങ്ങനെയൊക്കെ അപ്പൊ ഒരു സന്തോഷത്തിന്.
ഓ. ആവിടെ ടത്തണോ കോളേജ്.
ഇത് നമ്മള് ഉ. പിന്നെ. ചെറിയ കോഴ്സ ആാണ് അപ്പൊ വിടെ അടുത്ത് ന്നെ നമ്മള് പഞ്ചായത്തിെ ങ്ങനെ ചെയ്ത്താണ്.
അതല്ല.
ലേഡീസിനായിട്ട് വനിതൾക്ക്.
ടീച്ചേ. ബുപ്പ് പഠിപ്പിക്ക പ്രിൻസിപ്പളാന്ന് പറഞ്ഞിലേ. ആ കോളേജ് എട്ത്താണ്.
ആ അതടുത്താണ് ഹസ്ബന്റി ന്റെ ആ വിടെ അടുത്തന്നെ. ഒരു ഇരുപത് മിനിറ്റ് ഡ്രൈവ് കൊർക്കു.
ശേ. ഉം.
ഉം ഉ.
പൊറത്ത
ആ പുൊറത്തക്കെ പോവാറ്ണ്ട്. പുറത്തൊക്കെ കൊണ്ട പോന്ന ആളാണ്.
ആഹ.
ഉം ആ. ആ അവിടെ ങ്ങനെ അവിടെ വീട്ടില് പുറത്ത് പുറത്തൊക്കെ പോവാറുണ്ടേ?
ഓ. അതൊക്കെണ്ട്.
ഈ പഠിക്കാനുള്ളത് ന്താണ് ആരുടെങ്കിലും ന്ത ഇങ്ങനെ പറഞ്ഞിട്ട് ങ്ങനെ കയറിയതാണോ അതോങ്ങളെ ഇൻറ്രസ്റ്റോട് ന്നെ കയറിയതാണോ.
എന്റെ ഇൻ്രസ്റ്റോറിയത കൊണ്ടാണ് ഞാ
വേറെ ആരെി ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ അങ്ങനെന്തായതാണോആരെങ്കിലും.
ആഹ അത്ണ്ട്ട്ടോ വേറെ ആർകാര് പറിഞ്. ആ വേറെ ൾക്കാരും പറഞ്ഞ്. എത്തത്തേക്കും നല്ല മുന്നോട്ട് വണ്ട പിന്നെ
ങ ങ്
ഞാൻ വിളിക്കാറക്കുള്ള
ആ ഞാന് ഉം ഞാൻ പി ജി ചെയ്യാൻ പോയ പോലെ.
ഏഹ്
പി ജി ചിലരറിഞ്ഞു. പി ജി ഇങ്ങനെ ഡിസ്റ്റന്റ ചെയ്യേണ്ട സുഖയിരി പറഞ്ഞ്.
ഉം
അപ്പ അങ്ങനെ നോക്കിയ പാടെ അത് പെട്ടു. അതേ പോലെ പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള്?
നല്ല വിശേഷം.
ഉം എന്നാ ശരി. പിന്നെ വിളിക്ക എന്നാൽ.
ഓക്കെ